കേക്കുന്നുണ്ടോ
ആഹ് ഹലോ
ഉം എന്തൊക്കെണ്ട് വിശേഷം
ക്കെ നല്ലഹ് ഉം ചായുട്യൊക്കെ കഴിഞ്ഞോ
ചായുടിതാ ഞാൻ കുടിച്ചിട്ടില്ല മാപ്പിള കുടിച്ചു
അഹ് ശരി എന്തക്ക എന്താ കടി എന്താ
ഞാൻ നെയ്ച്ചോറ്ണ്ട്
ആഹ്
നെയ്ച്ചോറും ചിക്കൻ കടായുണ്ട് പിന്നെ പഴണ്ടായിരുന്നു അത് തേങ്ങക്കെട്ട് നല്ലോട് വാറ്റി വെച്ചു
ആഹ് ശരി മക്കൾക്കൊക്കെ മതിയാവലോല്ലേ
ആഹ് അത് മതി അതാണ് ഇഷ്ടം
പല് വേദനക്കെ എന്താ ചെയ്യാ പൊത്തും തൊന്നും കാണുന്നില്ല
അഹ് ശരി ആഹ് ആഹ് അഹ്പ്പന്തേ പ്പത് അങ്ങനെ
എന്തെന്ന അറി നല്ല എവിടന്നോ ഒരു വേദന അറിഞ്ഞില്ലേ
ആഹ് ശരി ആ എന്തെങ്കിലും കുടുങ്ങിയോ ബീഫിന്റെ
ഇല്ല ഇല്ല ഇല്ല
ആഹ്
പ ഞമ്മള പല്ലിന്റെ
ഉം
മൊഗൾ ഭാഗാണ് വേദനന്നെ നോക്കിട്ട് ഓർ ഓട്ടിന്തൊന്നും കാണുന്നുല്ല അങ്ങനെയാണെങ്കിൽ എന്തെങ്കി ഒരു ത് ണ്ടാവേണ്ടതാണല്ലോ
ആഹ് ആഹ്
അങ്ങൻത്തെന്നും കാണുന്നുല്ല
പാരസെറ്റാമോളോ അങ്ങനെ കുടിക്കാനും ഇതാണ് ഇപ്പൊ
ആഹ് വേദന ആകുമ്പോ എല്ലാത്തി
ക്കാ കയ്യുല്ലെങ്കിലൊക്കെ ഗുളികുടിച്ചല്ലാതെ
ഉം അതൊണ്ട്
അല്ലാതെ വെറുതെങ്ങനെ ഗുളികുടിച്ചഒരു ഇതാ
താല് ഏത് പല്ലിനാ പർഞൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ
ആഹ് ശരി ആഹ് ആഹ്
ഒരു രണ്ട് പല്ലിന്റെ ഏ ഇന്റെ ഉപ്പ ഒരു വട്ടം ഡോക്ടറെ കാണിച്ചിട്ട് ഉപ്പ പറഞ്ഞു ഇ പല്ലിന് പർഞ്ട്ട് ഒരു പല്ല് ആൺച്ണ്
ആഹ്
ഉം ഇന്റാ ആ പല്ല് വേദനോണ്ട് ഇപ്പൊ വേദനല്ല്യാന്നൊക്കെ പർഞ് പർപ്പിച്ച് എദനില്ലാഞ്ഞാലാണല്ലോല് പറച്ചെടുക്കോള്ളൂ
ആഹ്
ന്നിട്ടെ
ങ്ങട്ട്
വീട്ടിലെത്തിയിട്ട് ഏഹ് രണ്ടാമത്തീസം ഈ വേദന മാറുന്നില്ല അപ്പത്തെ പറ ച്ചെ പല്ലിലല്ലേനി വേദന മറ്റേ പല്ലിലിനി എന്നതും വീണ്ടും പോയി ഞാനാ മറ്റേ പല്ലും പറപ്പിച്ചി
ആത് ശരി
ഉം അതേ അവ
വെറുതെ രണ്ടു പല്ലു പോയി ഉം
കഴിയാണെങ്കി അതാണ് നല്ലത് പക്ഷെ കാഷ് നല്ലോണം വേണം
അങ്ങനെയാണെങ്കില്
അതന്നെ അതു ഉണ്ട് പിന്നെ നല്ലോ വേണം ഒഹ് ഈ ഒരു പല്ലിനന്നെ എനിക്ക് തോന്നാ പത്തുറുപ്പ്യൊക്കെ ആവുന്നുണ്ട്
ആഹ് ആവും അതാണ് ഈ പല്ലിന് ഭയങ്കര പൈസ ഉം ഉം
നല്ലം പേസമാണം പല്ല് പല്ലിമ്മേ കളിക്കണങ്കി തന്നെ
ആഹ് പല്ലുമ്മേ കളിക്കുവാ നല്ല പൈസേട്ടോ ഒരു ക്ലിപ്പിട്ടൂരുമ്പോത്തേന് പത്തിരുപത്തഞ്ചും ആവും
ആഹ്
ഉം എന്റെ മോപ്പയിലെ കുടുങ്ങീനും ഊരാനും ആയിട്ടില്ല ഇങ്ങനെ
ആഹ് ആഹ് എന്താ ഇന്റാളച്ചനൊക്കെ ഓന് ഗൾഫി പോകാൻ വേണ്ടീട്ട് നാപ്പത് അയ്യായിരം കൊടുത്തിട്ട്
ഉം
ഈ പല്ലിന്റെ ഏകദേശം ഓന് ഓന്റെ പല്ലെന്ന് പറഞ്ഞാല് കൊറേ കേടും കുറേ റൂട്ട്ക്കനാലു ചെയ്യാൻ പോയത് ഒഴിവാക്കാൻ അട്ട് കൊറേ പണീണ്ടായിരുന്നു
ഉം
അപ്പൊ ഓനവിടെത്തീട്ട് കുടുങ്ങണ്ടാന്നുള്ള രീതിയിലെ ഇവിടന്ന് ഒക്കെ ചെയ്തിട്ടാ പോയത്
അഹ് ശെരി ആഹ് ആഹ്
അതെ നാപ്പത്തയ്യായിരം കയ്യീന്ന് പോയി
അത് ശരി ആഹ് അതാണ് ഇവിടെ മോന്റെ പല്ലിനത്ത് കൊയ കേടൊന്നൂല്ല അയിനെ എന്നിട്ടന്നെ ആയിന് ഇരുപത്തഞ്ചൊക്കായിന് ഉം ഓന്റെനെ ഏഹ് സദാക്ലിപ്പുവാ കൊറച്ചൊരുപ്പ ആഹ് കമ്പിയിടാന് പൊന്തല് മാത്രം ഒള്ളൂ ഇനി ഒരു പല്ല് പൊന്ത്‌ താന്നിട്ടൊരു മുന്നത്തെ ഒരുപല്ലിപ്പം പൊന്തിട്ടൊരു പല്ലെ താന്നിട്ട് അങ്ങനെങ്ങനോ ആനെ ഉം അയില് ഓന് ഒപ്പാവാൻ വേണ്ടി ക്ലിപ്പിട്ടതാ
പണ്ടത്തെ മാതിരി ഇപ്പോയത്തെ മക്കള് ഏഹ് അങ്ങനിങ്ങനെയൊന്നും നടക്കൂല
അപ്പം എന്റെ രണ്ടാമത് ഞാനും ക്ലിപ്പിടാമ്മ പറയണ്ട് അപ്പം ഞാൻ പറഞ്ഞെ ക്ലിപ്പിട്ടാ പൂതി തീരും മോനെ ഉം വെറുതെ വേണ്ടാത്ത നിക്കണ്ടാറിയാം ആഹ് പൂതിയണ്ട് തീരും അത് കൊറച്ച് ഇപ്പ ഉമ്മാന്റെ കുട്ടിക്ക് ഒരു കുഴപ്പല്ല അറിയ ഞാൻ
ചെലോൽ കിപ്പിട്ടാ താടിയർ പോയിയാണ് കന തിന്നാൻ കഴിയാണ്ടെ
കയ്യൂല എരപ്പാവും ഇനി ഓന്റെ ഊരാനായിന്ന്
ഊരിയെക്കാൻ പറ്റണ സൈസ് ക്ലിപ്പുണ്ട്
ആഹ് ആഹ് അങ്ങനെ ഇടണം. ന്നാ പിന്നിം കോയപ്പോല്ല്യാ
ആഹ് ഫുഡ് കഴിക്കണ നേരത്തത് ഊരി വച്ചിട്ട്
ഉം ഇത് ഓരോ മുറുക്കലിനും ഓരോ വേദനയും വ്യത്ത്തും ആയിട്ട് മ്മക്ക്. തൊന്നുമാ
ആഹ് എടക്കെടയ്ക്ക് മുറ്ക്കി കൊടുക്കണല്ലോല്ലേ? അങ്ങനെണ്ട്
ഭയങ്കര വേദനയാണ് ഞാന് ഒന്ന് മസാല ദോശായിട്ട് ഇണ്ടാക്കിയ
ഏഹ് മസാല ദോശേ?
ഉം ഉം ന്നട്ട് ചിക്ക് ത്ത്ന് കൊറ ഏഹ് അല്ല ഇന്നൽത്തെ ബീഫ് കുറച്ച് ബാക്കിണ്ടായ്ണു
ആഹ് ആയിക്കൂറങ്കെയോക്കെട്
ആഹ് ഉരുളക്കെങ്ങും ഉള്ളിയൊക്കെ ഇട്ടാണ്ട് വാട്ടിയാണ്ട് അവ് അടിച്ചെച്ച മാവോ ഇഡ്ലി ക്ക് ന്നലെ കൊറച്ച് അരച്ചീനി അപ്പോ അതും ഉണ്ടായിനി. അപ്പോ അയ്ക്ക് കൊറച്ചും കൂടി കൂട്ടിയാട്ട്
ആഹ് ആന്നോ എനിക്കും ഒരീസം ചുട്ടോക്കണം
ഉം
ഞാന് ഉർലങ്കയങ്ങ് മാ ത്രാണെങ്കിൽ ഒരു രസ ഇല്യാത്ത മാതിരിയാനിക്ക് മസാല ല്ല അതോണ്ടാണ് ഞാൻ വല്ല മസാല ഒക്കെ ഇണ്ടാക്കാന് ബീഫ് പറഞ്ഞപ്പ എനിക്ക് തോന്നി അത് നല്ല രസംണ്ടാവും. എങ്ങനെ മ അയിന്റെ മസാല കൂട്ടോന്ന് എനിക്ക് പറഞ്ഞന്നാണി.
ഞാൻ ഉള്ളീം വെളുത്തുള്ളീം ഇഞ്ചും ചെറിയ ഉ അല്ല വല്യ ഉള്ളീം കൂടി ചോപ്പറിലിട്ടൊന്ന് ഒതുക്കി.
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് ഇങ്ങട്ട് പിന്നെ ഞാന് ഉരുളകേങ്ങും അങ്ങനെ കാട്ടി. ആഹ് അല്ല അല്ല ഉരുളകേങ്ങും അയിലങ്ങനെ കാട്ടി കുനെ കുന ആക്കിയാത്? ആഹ് അയില്ലാണ്ട് ഒതുക്കി
ആഹ്
ന്നിട്ട് ഞാന് അത് എണ്ണയൊക്കെ ഇട്ട് നല്ലോണ്ട് വഴറ്റി ഇടുത്ത് കൊറേ
ആഹ് എത്ത് മസാലപ്പൊടികളൊത്തെക്കേട്ട്?
ഗരം മസാലേം കുരുമൊളക് പൊടിം മാത്രം മഞ്ഞൾ പൊടിം പച്ചമൊളകും ഉം അത് മാത്രേ എട്ട്ട്ടുള്ളൂ
ഉം ന്റെ കുരുമൊളക് പൊടി കഴിഞ്ഞിക്ക്ണ്
പിന്നെ അതിട്ട് ഞമ്മളെ ചെപ്പും പൊതിനേം അവും ഇട്ട് വ് കറി വീട്ട്താണ്ടാണ്ട് ഉം
മല്ലി ചപ്പ് വാ
പിന്ന ബീഫ് ആഹ് ബീഫ് നല്ലോണ്ട് ആ ചോപ്പറില് ഇട്ട് നല്ലോണ്ട് കറക്കി ചെറുതായി കുനുക്കുന ആയി വര്വോല്ലോ. ആഹ് ആ വല്യ കഷ്ണം ആഹ് വെരട്ട്യ ബീഫല്ലേ?
ആഹ്
ആഹ് ആഹ് അപ്പ നല്ല ടേസ്റ്റ്ണ്ട് പറിയണ്ട്. ഉം
ഞാനൊര് ട്രിക്ക് വെള്ളപ്പണ്ടാക്കണ ആളാണ്
ആഹ്
വെള്ളപ്പായാല് മക്കക്ക് നല്ല ഇഷ്ടാ അത് കൊറച്ച് ഏഹ് ണ്ടാ ണ്ടാക്ക് ച്ച ങ്ങ തിന്നോളും അത് മസാല ആയിക്ക് മസാലല്ല ഞാന് ചട്ടില് കറ്യാണ്. സാധാരണ
ആഹ് ആഹ് ചട്ടിക്കറി ആയാലും ഇഷ്റ്റാണ് ഇന്നലെ വെള്ളപ്പ ഇ ഡലൊക്കെ നന്നായ ഒക്കെ രസ
ആ അന്റെ പിന്നെ മാഷ അല്ലാഹ് എന്തുണ്ടാക്കിയാലും നന്നായിക്കോളും
ആഹ് ഉം
ഓട്ടട ആയാലും ഞാൻ ഓട്ടടേക്ക് കുറച്ച് തിളച്ച വെള്ളം പാരും
ആഹ് തളച്ച വെള്ളമാണ് പാരണ് അങ്ങനെ തന്നെ ഞാനും പാരണത് ഉം നല്ലോ തളിച്ച വെള്ളം ഉം
ദോശ ആയാലും ദോശ ചിലപ്പോ നന്നാവാത്ത ചട്ടിന്റെ പ്രശ്നം ഉണ്ടാവലുണ്ട്
അത് ശെരി ഉം ഉം
ചട്ടി ഓയില് തലേന്ന് പ്പ വരട്ടി വെച്ച് ഇല്ലെങ്കിൽ അതിന്ന് കിട്ടും
ഏ അത് ഞമ്മൾ സ്ഥിരം എടുക്കണതാണെങ്കി കുഴപ്പ ഇണ്ടാവേല്ലല്ലോ
ഇല്ല അതന്നെ ഇത് ഞാന് പിന്നെ ഒരു ദിവസം ഓയില് പരട്ടി വെക്കാൻ പറഞ്ഞു നമ്മള് എന്നും ഇപ്പം ദോശ ആക്കൂലല്ലോ ഒരാഴ്ചൽ ഒരു
ആഹ് ആഹ്
അങ്ങനെ വരുമ്പോ
ആനക്കൂട്ടിക്ക എല്ലാത്തക്കും ഏഹ്
അങ്ങനെ വരുമ്പേ നഞമ്മള് ഓയില് പരട്ടി വെക്കാഞ്ഞാല് പിന്നെത്
ആഹ്
ഒന്നിനും പറ്റാതായിട്ട് വര്യ
അത് ശരി ആഹ ഞാൻ സ്ഥിരം എടുക്കണ ചട്ടിയായതുകൊണ്ടേ
ഞാന് സ്ഥീര എടുക്കും പറഞ്ഞിട്ട് കാര്യല്ലേ ഓയില് പരറ്റിവെക്കണം എന്റെ കുറച്ച്
ഏ ഹ്ആഹ് ആഹ്പിന്നെ ഗ്യാസ്ല് മല് ന്നെ ആവുമ്പോഴും ഉണ്ട് ചട്ടിക്കൊക്കെ ഒരു ഇത്
ആഹ് അന്റെ ഫുള്ള് ഗ്യാസല്ല അല്ല ചൂടൊടുക്കഞെങ്ങനെ ചുട്ടടുക്കല്ലേ
ആഹ് അതുകൊണ്ടാണ്
നമ്മൾ കുറച്ചൊക്കെ അടുപ്പിലും പോയാലെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ കൊറെ ഒരു ഇതാ ആ തീയ്യിനെ ഒരു കനല് കൊറയല്ലോ കൊറച്ചൊക്കെ ഇത്ഗ്യാസ് മേൽ ആവുമ്പോ ഫുള്ള് കത്തുവല്ലേ
അ അതെ ള്ളത്
ഒന്ന് ചൂട് പാകത്തിനാവാ ഒരു ടൈം ഇല്ലല്ലോ
ഉം ഉം ഉം ഞാൻന്ന് ചുടുമ്പം ഒന്ന് ഫുള്ളിലാക്കും എന്നിട്ട് ഒന്ന് സിമ്മിലാക്കും അങ്ങനെങ്ങനെ ചുട്ട് എടുക്കും ദോശ ആവുമ്പോ പിന്നെ വേഗം പരിപാടി തീരലുണ്ട്
ആഹ്
ന്നാലും
പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെന്താ ന്നാഞ്ഞേ മക്കളെ എണീപ്പിക്കട്ടെ
ഏഹ് എണീറ്റി ല്ലാ
മോള് മദ്രസ്സക്ക് പോയിണ് മറ്റൊന് ഉറങ്ങുന്നുണ്ട് നല്ല തണു പ്പല്ലേ നമ്മക്കെന്നെ ണീക്കാംവെയ്യാത്തൊര് താണ്. ഓ ഓൻന്നലെ ബാ ഓൻന്നലെ നേര്ത്തെ ഒർങ്ങീട്ട്ണ്ട് മോന്.
ന്നാ അഅ് ശെരി.
സ്കൂള് വിട്ടെന്ന്ട്ട് മയ്രിബിനൊർങ്ങി ല്ലെങ്ങനേ ഒർങ്ങ്യാല് ത് തിന്നാതെക്കെങ്ങനെ ഒർങ്ങാണ്. രാത്രി എണീപ്പിച്ചിട്ട്ണ്ടായാ എന്തേതിന്നാളാന്ന് പർഞ്ഞി
ഉം, ഉം.
എണീക്ക്ണില്ല
അഅ് ശെരി.
നിക്ക് വേണ്ടാർഞ്ഞിട്ട് കെട്ന്നൊർങ്ങ്യോണ്.
ന്നോ ന്നാ ഓക്കേട്ടോ.
ആഹ്, ന്നാ ശെരി.
ഉം. ഉം.